ഹലോ
ഹലോ
ആ ഹലോ കേട്ടില്ലേ
കേൾക്കാമോ
ആ ഇണ്ട് ഇണ്ട്
കേൾക്കുന്നുണ്ട് ആ അതെ
അസുഖയിട്ടിയിരിക്കു
ആ അതെ നിങ്ങളോ എന്താ വീട്ടിലിരിക്കാ- വീട്ടിലിരിക്ക്വാണ് അറിയാം
കുട്ട്യേ ളുണ്ടോ
മേരീഡ് അല്ല ആഹ്
ആണോ ശെരി ശെരി അപ്പം എന്താ പരുപാടി പഠി ഔ പ്ലസ്ടു കഴിഞ്ഞോ ഉളോ
പഠിക്കാന് ആഹ് പ്ലസ് ടു കഴിഞ്ഞ്
അതിപ്പ
പഠിക്കാൻ ഇങ്ങനെ അന്വേഷിച്ചോണ്ട് ഇല്ലയില്ല ക്ലാസൊട്ങ്ങിന ഇല്ലലോ ഇൻക്ക് അലോട്ട്മെൻ്റ് കഴ്ഞ് ആ കഴിഞ്ഞട്ട്
ആഹ് ഹാ
ഉം കോഴ്സ് ഇങ്ങനെ അന്വേഷിച്ചോണ്ട് നിക്കാണ് എൽബിഎസ് കൊടുത്തിട്ട് ഇത്ര സ്പീഡ് നോക്കണം കിട്ടിട്ടിലെ പോണമെന്ന
പ്ലസ്ടു ഏതായിരുന്നു എടുത്തേ
പ്ലസ്ടു സയൻസ്
അപ്പം കുറെ ഉണ്ടല്ലോലേ
ആ അതെ എന്തായാലും മെഡിക്കല് തന്നെയാ നോക്കണത്
ആണേലും നല്ല
ആ അതെ സാധ്യത അതിനെ ഉള്ളു സാലറി ആയാലും
ആഹാ
ആ
പിന്നെ
ഇങ്ങളോ എന്താ പരുപാടി ചായയൊക്കെ കുടി ആ
ചായ ഒക്കെ കുടിച്ച് എന്താ കടിയൊക്കെ മക്കളായിട്ടിലടാ
ആയിട്ടിലെ ആ ഇപ്പം കഴിഞ്ഞട്ടേ ഉള്ളൂ ആ ജോലി ചെയ്യുന്നുണ്ടോ
എങ്ങനെ
ജോലി ചെയ്യുന്നുണ്ടോ
ജോലി ചെയ്യുന്നില്ലേ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടില് ഞാനവിടെ തമിഴ്നാട്ടിൽ ആയിരുന്നു കുറച്ചുകാല് അതുകഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് മാറി ഇപ്പം എന്താ കടിയൊക്കെ എങ്ങനെ
ഹസ്ബന്റിനു ജോലിയില്ലേ ഇപ്പം
അവൻ ബാങ്കിലാണ് ബാങ്കില് ജോലിക്ക്
ആ
മ്
കടി പുട്ടും പുട്ടീനു കടി പുട്ടിനു
ആഹ ഇന്ന് രാവിലെ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു
ആ
ഉപ്പുമാവ് കഴിച്ചു പിന്നെ ഉണ്ടാക്കി പുട്ടിൻകുടെ എന്താ പഴം കഴിച്ചോ എന്താ കറി
കുട്ടന്റെ കൂടെ മീൻകറി ഉണ്ട് പഴവുണ്ട്
മീന് ഒക്കെ കിട്ടുന്ന സ്ഥലം ആണ് അല്ലേ
ആ അതെ കിട്ടിയില്ലേ
മ് ഞങ്ങൾക്ക് മി ഇത് ഒന്നുമില്ല മീൻ്റ
കേരളത്തിൽ തന്നെയല്ലേ
കേരളത്തിൽ തന്നെ
ആ കാലാവസ്ഥക്കെന്താ എങ്ങനെ വെയിലാണോ അവടെ അ ഇവിടെ ഇന്നലെ വരെ വെയിലേരുന്നു
അ
ഇപ്പം ഇന്ന് വെയിലറച്ചിനു മഴ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് ഇതാ മഴയ
ഞാൻ ഇന്നലെ ഉണ്ട് വൈകുന്നേരം എല്ലാം കൂടെ അലക്കിയിട്ടേ വൈകുന്നേരായി ഇന്നലെ രാവിലെ നല്ല മഴയായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല മഴ അപ്പോ ഇന്നലെ വൈകുന്നേരാണ് എല്ലാം അലക്കി ഇട്ടത് ഇന്നലെ അലക്കി ഇട്ടത് എന്തായാലും ഇന്ന് രാവിലെത്തേക്ക് ഒണങ്ങി ട്ടുണ്ട് അതോണ്ട് രക്ഷപ്പെട്ടു
ആ മെഷീനിൽ ആവൂല്ലേ
ആ മെഷീൻ അ മെഷീൻ ഇല്ലെടാ
ഇല്ലേ
മ് മ്
ആണോ
ഇന്നലെ വൈകുന്നേരം തന്നെ അലക്കി ഇട്ട് അപ്പോ അത് ഒണങ്ങി അത് എടുക്കുന്നു
വീട്ടിലൊക്കെ ആരാ ഇല്ലേ
വീ ട്ടിലാ പപ്പാ, അമ്മ നമ്മളിപ്പ രണ്ടു പേരും മാ പ്പ നിക്കുന്നുള്ളൂ ട്ടോ എന്റെ വീട്ടില് പപ്പാ അമ്മ നമ്മളെല്ലാരുണ്ട്. ഇ പ്പം നമ്മൾ രണ്ട് പേരു ഉള്ളു
ആഹ് അങ്ങനെ. എ ജോലി വ്ടായതോണ്ടാ കേട്ടൊന്നേ ജോലി വ്ടെ ത്തെ ആഹ് ആഹ് ഉം.
വീട്ടിലാക്കെല്ലാരുണ്ട്. നാട്ടില് ഞാം പൊറത്തായിരുന്നു.
ആഹ്
ഊം. അത് കഴിഞ്ഞിട്ട് പിന്ന തമിഴ്നാട്ടില് കൊർച്ച് ടീച്ചറായിട്ട് നോക്കി. ഹത് കഴിഞ്ഞ് പിന്നെ ആ പിന്നെ കല്യാണം കഴിച്ചി ട്ടിങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ടിനി നോക്കണം ജോലി. ആ ഇനി നോക്കണം. ഇനിയിപ്പ എന്തായാലും ഇതല്ലേ കൊറച്ച് ആ സമയം പോയല്ലോ ഇപ്പം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലോ ഇനിയിപ്പ നോക്കണം. ഒരു സ അത് അങ്ങോട്ട് കഴിഞ്ഞോണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി നിങ്ങടെ ക്ലാസ് ഒക്കെ എങ്ങനെയ. കല്യാണം ഇപ്പ കഴിഞ്ഞേയുള്ളൂ മീൻസ് രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഓ അങ്ങനെയൊക്കെ.
ന്യൂലി മാരേജാണ്ലെ അപ്പോ
അതെ പിന്നെ വേറെ എന്തൊക്കെ ഇണ്ട് എന്താ ഉച്ചക്കൊക്കെ ഇന്ന് ചോറ് ചോറൊക്കെ കഴിക്കാ
ഉച്ചക്ക് ചോറ് ആ ചോറെന്നും വക്ക്ണ് ണ്ട്. ഞാൻ അനിയന് സ് കൂളില് വിടാനെ ഓനൊരു മണിശ്രീ വരച്ചു കൊടുക്കാന്ണ്ടേന്. അപ്പ അങ്ങനെ ഇന്ന് ഇര്ന്നതാ ചായുടിച്ചയ്യ്ഞ്ഞ്ട്ട്. അപ്പള് ഇപ്പൊന്നും കേറി നോക്കീട്ടില്ല. ഇപ്പോ എങ്ങനെ കൊ ഞ ഞാൻ ആദ്യായിട്ട് ചെയ്യ. ടാസ്ക് ഒന്നും ആദ്യായിട്ട് ചെയ്യാണ്. അപ്പൊങ്ങനെ കണ്ടപ്പോ ചെയ്തങ്ങനെ ഇരുന്നത. അടുക്കളേലൊന്നും കേറി നോക്കീ ത്തില്ല പറയാ
ആഹ്ഹാ അടുക്കളൊക്കെ അമ്മയൊക്കെയാണോ നോക്കാ
ആ ഞാനും ഹെൽപ്പ് ചെയ്യും നമ്മക്ക് ചെറിഒരു ട്രൈലർ ആണ് ചെറുതായിട്ട് തയ്ക്കു ആഹ് അപ്പം ഉമ്മ വിസ ആവുമ്പോ ഞാനന്നെ നോക്ക
ആഹ്ഹാ ഉമ്മ അപ്പ എല്ലാം വലുതായിട്ട് വയ്ക്കുവോ വലുതായിട്ട് തയ്ക്കോ കോ
ആഹ് ഇവിടെ ആഹ് പുൊറത്തേക്ക് വാങ്ങായിട്ട് തയ്ച്ച കൊടുക്കും എപ്പം കിട്ടും ഇങ്ങനെ കല്യാണം അങ്ങനെ അറിയണ ആൾക്കാരെ ഫടെ തന്നെ കൊടി നക്കാം
ആണല്ലേ
ആഹ് കുടുന്ന വത്തി ഇങ്ങനെ ചേലയി നിന്നിട്ടാണ് ആഹ് പുറത്തന്ന്പറഞ്ഞടു ഇപ്പെ എല്ലാരും ഇങ്ങനെ തന്നെ
അതെ ഞാൻ നോക്കിയതായിരുന്നു തയ്ൽ കൊറെ പഠിക്കാൻ വേണ്ടി നോക്കിയതോ പക്ഷെ എനിക്കൊന്നും ശരിയാവുന്നില്ല എന്ത് ചെയ്തിട്ടും അങ്ങട്ട് ശരിയാവുന്നില്ല ടീച്ചറായി ചെന്നാലും തയ്യലക്കെ പഠിക്കുന്നത് നല്ലതല്ലേ
ആഹ് അങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ നല്ലതാണ്
ആഹ തയ്യല്ലടിക്ക എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എനക്ക് അങ്ങനെയാണ് തോന്നുന്നത് തയ്യെലൊക്കെ അറിഞ്ഞിട്ടുണ്ടേ പിന്നെ ഓഹ് എപ്പഴും നമുക്ക് ഈ ഉടുപ്പിന്റെ കാര്യത്തിലായാലും അല്ല അടിക്കേണ്ട കാര്യൊക്കെ ഭയങ്കര ഉള്ളല്ലോ
ഒക്കെ ഉണ്ടാവലല്ലേ അക്ക് പിന്നെ വ മിഷൻണ്ടറിയില്ല ആ പൊറത്ത് എടുക്കുന്നത് എല്ലാരും ഇങ്ങനെ പറയോ എന്തേലും ഒക്കെ ഉണ്ടെങ്കി ഷേപ്പാക്കാനും പൊറത്ത് ഇങ്ങനെ കൊടുക്കണം
അതെ അത് ഭയങ്കര ഒരു കഷ്ട കഷ്ട പാടാണ് എല്ലാം എടുത്തോണ്ട് ഒരു ചെറിയ താണെങ്കിൽ അതെടു ത്തോണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകല് നമുക്കറിയാങ്കിൽ നമുക്കന്നെ ചെയ്യാരുന്നു
ആ അതാണ് വീട്ടിൽ മെഷിൻ ണ്ടങ്കിൽ നല്ലതന്നേണ്
ആ താൻ അടിക്കോ ഉമ്മ തന്നെ ആണോ ഹലോ
ഉമ്മാക്ക് നല്ല പണി
ഉം ഉം ആണോ
കുമ്പളേ ഹെല്പ് ചെയ്ത് കൊടുക്കൽ ണ്ട്
ആഹാ
ഒക്കങ്ങനെണ്ടല്ലോ ആ അത് ശെരി
ആ ലോക്ക് ചെയ്യലൊക്ക്ണ്ട്
ക്ക്നെ മിഷിനൊക്കെ ണ്ട് അപ്പൊ അത് വെച്ചെന്നെ ചെയ്ത് കൊടുക്കും
ഉമ്മ ങ്ങനാ പൈസ ഒക്കെ മേടിക്ക ചുരിദാറിനൊക്കെങ്ങനെയാ
ചെറുത് ചെറുത് അങ്ങനെ
ആഹാ
അത് ശരി ഉം
ആഹാ നല്ല താ ലെ ഇത്‌ പ്പോ ഉമ്മയുള്ളോണ്ട് ഉമ്മയുള്ളോണ്ട് ഉമ്മയുള്ളോണ്ട് ഉമ്മാന്റെ കൈയ്യിന്നന്നെ എല്ലാം പഠിച്ചെടുക്കാ ലെ ആഹാ പിന്നെ വേറേ എന്തെക്കെ ഇണ്ട് ഇപ്പൊ